ഹലോ ഹലോ
ആഹ് കേക്കുന്നില്ലേ എന്തൊക്കാണ് വർത്താനം
സുഖം ഇങ്ങനെ പോണ്
അഹ് ശരി എന്താ പരിപാടി?
പരിപാടി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്
ഉം
എന്ത പിന്നെ വിശേഷങ്ങളൊക്കെ
ഏഹ്
എന്താ പിന്നെ വിശേഷങ്ങളൊക്കെ അഹ് ഫുഡ കഴച്ച് റസ്റ്റിലായിരിക്കും വൈകുന്നേരം ചായക്കുള്ള ഒരുക്കങ്ങളായിയിരിക്കല്ലേ?
ഇല്ലാതാ തിരുമ്പിയ എടുത്ത് വേക്ക അങ്ങോട്ട് നടക്ക ഇങ്ങോട്ട് നടക്ക
അതെ ഞാനിപ്പം വെയിലണ്ടപ്പോ ഒന്ന് ച്ചി - ക്ക് മോളെങ്കളവാടി ട്ട് വന്നേന്റെഷം വെയിലിങ്ങനെ കണ്ടാ പോവാത്ത മാതിരി. മയ ഇല്ലാത്ത മാതിരി
ഒന്നങ്ങ്‌ട് കെടക്കാൻ സമാധാനല്ല ങ്ങനെ നോക്കി
ആഹ് അതൊന്ന് ചിക്കി ഞാൻ മോളൊന്ന് കഴുകി അകത്ത്ക്കാക്കിയപ്പോത്തിനും മയ പെയ്ത്
ഏഹ്
പിന്നെ ഞാനകത്ത് കൊണ്ടന്നിട്ട് ആർക്കെങ്കിലും ന്നാലും ഉണ്ട്
ഇല്ല ങ്ങ നിക്ക്ണ്ട്. ആഹ് വെയിലില്ലാണു. മയ ഇല്ല്യാർഞ്ഞ പോലെങ്ങനെ
മഴക്കാലത്ത് ങ്ങനെ ഒരു ഗുണാ എക്സസൈസ്ന് നല്ലതാ.
അയ് ചെല്പ ദേഷ്യം പിടിക്കൂ
ഇപ്പ ഇട്ട് ഇങ്ങട് നല്ല വെയില് ഇങ്ങട് കാണാം. അപ്പ ഇങ്ങട് ഇടള്ളൂ അപ്പത്തന്നെ മയ പെയ് ആ വല്യ തുള്ളി അങ്ങട് പെയ്യും അപ്പോ എങ്ങട്ടാ പഴഞ്ഞ ഞാൻ വിചാരിച്ചു താ
പേര്വാണെങ്കിൽ പ്രസ്
ആ പെയ്യാണ് വല്യ തുള്ളി വരാ അപ്പ ഒണങ്ങ്യതൊക്കെ രണ്ടാമത് ഒണക്കേണ്ടിരും. ഓഹ് ഭയങ്കര ഗതികേടാ ഞാൻ തലേ കജ്ജച്ച് നിന്നാലോ വിചാരിച്ചു അവടെ കടക്കട്ടേ
പക്ഷേ വെയിലറക്കണ കാണുമ്പോ നമ്മക്കു സാമാധാനാ
ആഹ് വെയിടെറക്കണ കാണ് അതെ നമ്മക്കൊരു ഗതികേടാ. ആ ഒരു വെയില്. ചെൽപ്പോ ആ വെയ്ല് മതിയാവേയ് ചെൽതൊന്ന് കാറ്റോണ്ട് ഒണങ്ങാന്
ഇന്നലെ അതേപോലെ ഉച്ചക്ക് ഒന്ന് ആടെ കെടക്കേനു. അപ്പോ ഉമ്മവിളിക്കേന്നു നല്ല വെയിലറിക്ക്ണ്ട് പറഞ്ഞിട്ട്. നീറ്റ് പോയി ഒക്കെ കൊണ്ടയി ചീക്കി പേച്ചു മയങ്ങട്ട് പെയ്ത്
മയ പെയ്ത്. അതന്നെ ഇത് ഇട് ക്കാൻ കെയ്യൂല്ലാ. ചെറ്യേ മക്കളുമാരുണ്ടെങ്കില് പറയുമേണ്ടല്ലോല്ലേ
ആഹ്
അതല്ലാത്തോണ്ടാവും പിന്നേ ചെറ്യേ വ
വെയിലെറിക്കണ കണ്ടാ വിചാരിക്കും പിന്നെ മയ പെയ്യന്നല്ലാ അമ്മായിരി വെയ്ല്. അപ്പന്നങ്ങനെ മൂടി മയപെയ്ത് പിന്നെട്
ക്കാരം. നമ്മക്കൊര് പണിയ്ക്കാരം പക്ഷേ പ്പ ആണ്ങ്ങക്ക് ഇതൊന്നും അറയണ്ട നമ്മളി ഇത് ഓല് നേരം വേള്ത്തത് ഡ്രസ്സോണങ്ങില്ലേ? ട്രൗസറ് ആയില്ലേ? കുപ്പായ ഒണങ്ങില്ലേ?
ഇത് ന്നോട് ന്റ പുത്യാപ്പ്ള ന്നോട് പർഞ്ഞ്ട്ടൊള്ളു. ഏഹ് ഊര വേദനായിട്ട് തൈലം തേക്കാനൊന്ന്. അത് കയിഞ്ഞാലൊന്ന്. വേറോന്ന്
ആഹ് ആഹ് ആഹ് അതന്നെ ഇബൽക്ക്ത് ഒണക്ക് ഞമ്മള്ത് ഓല് ഞാൻമേ ഓൽ തോണക്കാരാ. ഈ പണിക്ക് പോണോര് ഓൽക്കിടാള്ളേ കടേ പോവുമ്പോ ഇടാനൊ ക്കെള്ളതൊക്കെ ബന്യേന് ഇന്നർവയർ ഒക്കെണ്ടാവും അപ്പ അതൊക്കെ ഒണക്കന്നേ ന്നട്ട് വേജുമ്പോത്തിന് ന്നാലും പോകാനാവുമ്പോ ചേൽപ്പണ്ടാവൂലാ. ആ നോക്കാ നനഞ്ഞെട്ക്കാണ് ആ നൻഞ്ഞ ഇട്ടൊയ്ക്കോളും മേത്തട്ന്ന് ഒണങ്ങി ക്കോളും
എയ് ഞാൻ പ്പോ തുണി ഒന്നും തിര്മ്പൂല. ഇഞ്ഞൊക്കെ മടക്ക്യവടെ വെക്കണ്ട് അതേപോലെട്ട് പോയ്ക്കോളീം വയ്യ കേക്കാൻ കയ്ഞ്ഞ്ട്ടൊന്ന് പിന്നെ കെട്ക്കാനൊന്ന് പറ
ആഹ് അങ്ങനെ. ആഹ് ഇനിപ്പോ മേലക്കോവുമ്പോ ഒന്ന് വേറ വേണം. കളി കാണാ പോവ്മ്പോ ജെയ്സ് സിച്ച്ടാപ്പിലൊന്ന് വേറെ ഇട്ട് പോവും. വീട്ട്ന്നാവുമ്പോ കടക്കൊന്ന് വീട്ട് നിക്ക്മ്പോ ഏതും തുണിന്നെണ്ടാവും ഒര് രണ്ട് മൂ തുണിക്കെ രണ്ട് മൂന്നീസംട്ടോളീം മാ ഒണങ്ങി കിട്ടും ഒണങ്ങും കാറ്റോണ്ടൊണങ്ങും ക്ഷേ ത് ല് തോനെണ്ടാവ്മ്പളേ കടെക്ക്ടണം ഒരീ പാന്റൊക്കെ രണ്ടിസം കണക്കാക്കി ഇട്ടോളിയറിയും
ആ ചെൽപ്പൊരു മണേര്ക്കും
ആ പെന്റെ ക്കെ രണ്ടീസൊക്കെടാ ഓൽക്ക്പ്പൊ ചളീം പൊടിന്നാവ്ണാ പണിയൊന്നുല്ല കടെല് ഡ്രസ്ങ്ങനെ മടക്കിക്കലും ഇട് ഇട്ത്തൊട്ക്ക്ണാ പണ്യല്ലേ? ഇപ്പ പൊടിം ചളിയൊന്ന്ണ്ടാവുല്ലല്ലോ പുതിയതല്ലേ ഞാൻ പറയും പാന്റ് രണ്ടിസം ടണം കുപ്പായമ്മാണെങ്കി ഇഞ്ഞ് മാറ്റാ ജീൻസൊണങ്ങാൻ പണിയാണേ
അത് ശെരിയാ
പിന്നെന്തൊക്കെ മോള്താ വല്ലി മ്മാ അമ്മായ്മ്മാന്റെ ട്ത്ത്ണ്ട് മ്മാ ന്റട്ത്ത്ണ്ട് വടെ ഞങ്ങള് ഫുഡൊക്കെ കയ് അംഗലവാടിന്ന്പ്പോ ഔലൊക്കെ കയ്ച്ച് ഞാൻ ചെല്ലുമ്പോ അവടെ പാർക്ക്ണ്ട് പാർക്കിലേനു ങ്ങലവാടിന്റെ മുന്നില്ണ്ട് സ്കൂൾ പാർക്ക്ണ്ട് അപ്പൊ അവ്ടെനീ ഞാൻ അപ്പ പിന്നെ ടീച്ചറർഞ്ഞ് കൊർചേരം ഇവടെ നിക്ക് ക ഇപ്പൊ വന്ന്ട്ടൊള്ളു കുട്ട്യാള് കളിച്ചോട്ടേർഞ്ഞ് അപ്പൊ ഞാനും കൊർച്ചേരം അവടെ നിന്നോട്ത്ത് പിന്നെ അർജന്റൊന്ന് ഇബ്ട്ത്തെ പണി ഒന്നുല്ലല്ലോ അപ്പൊ പിന്നെ ഫുഡയ്ച്ചില്ലേ ഫുഡോക്കാ കിച്ച് ന്ന് ട്ട് കൊണ്ടാവാ ഫുഡ് വേട്ച്ച്ട്ട് കൊണ്ടവാർഞ്ഞ് പ്പോ പിന്നെ പാർക്കിൽ കൊർച്ചേരംങ്ങന കൾച്ച് അത് കയ്ഞ് ഫുഡ് അപ്പൊ ഔലൊക്കേനി അപ്പൊ ഔലൊക്കോള് പള്ളർച്ച് തിന്ന് അപ്പൊ പിന്നെ ഇവ്ടെ വന്നേന്റെഷം കാര്യായ്ട്ടൊത്തും കൊട്ത്തില്ല പിന്നേ വന്നാ മുട്ടായി കിട്ടണം ട്ടായിട്ടായി മുട്ടായി പ്പളും സ്റ്റോപ്പാക്കി വെക്കലാ കയ്യൂല എപ്പളും മുട്ടായി സ്റ്റോപ്പാക്കി വെക്കലാ പോ ഒന്ന്ട്ത്തൊട്ക്കും പ്പൊ അത് കയ്ച്ചാണ്ട് ഇപ്പ മ്മാന്റെട്ത്ത്ക്കണ്ട് പോയതാ കട്ടുമല്ലടങ്ങനെ ആ കളീലാണ്
നേഴ്സറിലെ ണ്ടാവൂലെ നേഴ്സറിലെ കഥകളൊക്കെ പറയണ്ടാവൂലെ മ്മനോണ്ട്
ആ ടീച്ചർ പാട്ടാടിയെന്നീനി എ ബി സി ഡി പാടിയന്നീനി ന്നോട് ഇങ്ങനെ പറിണ്ട് ഓനോട്‌ കഥകള് പറയേക്കാരം മ്മമ്മ ചോയ്ച്ചു എന്താ ട്ത്തീനീ എന്താ പാട്ട് പാടിയെന്നിനോക്കെ ചോയ്ച്ചു
ആ
ഇന്നെ കണ്ടപ്പോ തന്നെ പാട്ട് പാടീനി ഞാൻ ചീച്ചി പാത്തിനി മാമു ഫുല്ല് തിന്നീല്ല അതൊക്കെ പറയുള്ളൂ ഞാൻ വെന്നാ ചോറ് കൊട് കെരത്തേലും ചോറ് അവ്ട്ന്ന് കൊടുത്തല്ലെ ഓല് തിന്ന്ണതല്ലേ അ പ്പൊ ഞാനും ഞമ്മള് ഞാനും പോയിനൊല്ലോ അപ്പൊ പിന്നെ അവല് കൊർച്ചൊക്കെ തിന്നണ്ട് അപ്പൊ നമ്മള് വന്ന് ആ അവല് തിന്ന് അപ്പൊ ഞാൻ ന്നെ കണ്ടപ്പ ഞ്ഞി ഞാൻ വാരി കൊടുക്കണം പിന്നെ നമ്മള് വാരിട്ക്ക്മ്പോ ഓല് തിന്നൊരു കണക്കമ്മക്കറിയാലോ പള്ളറിണെ അപ്പൊ പിന്നെ വന്നേനെശത് കൊടുത്തില്ല മേലേക്യാണ്ട് ഞാൻ പിന്നെ ഔത്ത്ക്കാക്കി വടെ കളില ച്ഛനും മോനുണ്ട് ഓനോറങ്ങാണ് ഓന്ണ്ടെങ്കി ഓലൊപ്പം കളിലേക്കാരം പ്പണ്ട് ഒർ ങ്ങിന്നു മറ്റൊള് വരാനായി ഓള് വന്നാ പിന്നെ ഓളെപ്പ കളി സിറ്റ്ഔട്ടിലടെ കൾച്ചും
ഉം
ആ
നോക്കാനായോ
എങ്ങനെ
നോക്കാനായോയ്ച്ച
മൻസിലായില
മുക്കാലായോയ്ക്കാ
എന്ത്
ആയോ
ഹലോ
ഹലോ
എന്താ പറഞ്ഞേ
വേന്റെ കളി നോക്കാനായോയ്ക്കാ
ചായന്റെ
ഉ
ഹലോ
ഹലോ കേക്കണില്ല
എന്ത് പറഞ്ഞേ മനസ്സിലായില്ല
നോക്കാനായോന്ന്
ചായന്റെ കടിയോ
ഉം
അതാ ഇങ്ങള് പർഞ്ഞേ
ആഹ്
ആ ചായന്റെ കടി ഇപ്പ ഇന്നിപ്പോ എന്തേലൊ ഉണ്ടാക്കേത് ഓൽക് വല്ലാണ്ട് മാണ്ട ബിസ്കറ്റൊക്കെ ഇണ്ട് കേക്കൊക്കെ ഇണ്ട് പിന്നെ അത് മതിയാവുച്ച്
അതെ
ഓൽക്ക് അങ്ങനെ പറ്റൊന്നില്ല നുർക്കൊക്കെണ്ടാ വടെ എന്തേലും അങ്ങനത്തെ എന്തേലും കിട്ടിയാൽ മതി അയിന്നിപ്പോ വേറെ എന്തേലും കഴിച്ചോളും മറ്റോക്കെത്തേലും കിട്ട് ട്ടിയാ മതി ഇബക്ക് വന്നാ ചോറ് കൊടുക്കല്ണ്ട് ന്ന് ഇപ്പൊ പറഞ്ഞരീ അവല്ന്നാണ്ടപ്പോ ഞാന് അയ്മക്ക് നോക്കില്ല
അയ് ശരി
ഞാൻ ഇപ്പോ വന്ന് പ്പോ കഴിച്ചിട്ടുള്ളൂ അങ്കൽവാടിട്ട് വന്നാണ് ഞാൻ ചോറ്ന്നപ്പോ വാണഴ്ച്ചപ്പോ വാണ്ടാർഞ്ഞു ഞാന് നോരത്തി നേരം വൈകി കുടിക്കാൻന്നൊക്കെ പറഞ്ഞടേ അപ്പൊ പിന്നെ ചോറ് ഇപ്പം തിന്ന ഇല്ലല്ല ഓന് സ്കൂള് ചോർ ഇണ്ട് കൂട്ടാനും സ്നാക്സ് ഒക്കെ കൊണ്ടോകും
ഏപ് അയ്ശരി
സ്നേക്സ് വാണം ഫ്രൂട്ട്സ് എന്തെലും വാണം
ഉം
കൂട്ടാനു എന്തേലും വേണം ഇന്ന് ഇപ്പം എന്തേ പപ്പടം കൊണ്ടക്കാ ഇന്ന് പൊ പ്പ ഗ്യാസ് തീർന്നോയി അപ്പഞ്ഞിപ്പോ തിങ്കളാഴ്ച ആവണം കിട്ടണങ്കില് അ ഈ എളുപ്പം പപ്പടം എണ്ണ ചൂടായിയച്ചാ ന്താലും അങ്ങാനാവും അപ്പീ എളുപ്പം അതാ കൊണ്ടാ കൊടുക്കേണ്ട ആവശ്യം ഇല്ല എങ്ങനെ
കരണ്ടടുപ്പ്ണ്ടോ
കരന്റെടുപ്പില്ല ഗെറ്റൽ ഒള്ളു പിന്നെ ചായയൊക്കെ പിന്നെ ഗെറ്റൽ തള ഇണ്ടാക്കും കറി ഇതൊക്കെ പിന്നെ അടുപ്പ ഇന്ന് കഴിഞ്ഞതാ
ഇന്നാലും ഗ്യാസ് ഇല്ലാന്ന ഒരു പൊർതിയെട ല്ലേ
ഇപ്പന്ന ആരോട് ചോദിച്ചാലും കിട്ടൂല ഇപ്പൊക്കെ യുദ്ധ ആയൊണ്ട് പ്പ കുഴപ്പില്ല ഇന്ന്ഇപ്പോ ബുക്ക് ചെയ്ത്ണ് ഇന്നത്തെ നാളത്ത ദിസം കഴിഞ്ഞിട്ടണം ഇന്നെ മറ്റന്നാള് രാവിലെ ഉച്ചക്കൊക്കെ വരും മൂന്നുസം കഴിയണം പിന്നെ എന്തേലൊക്കെ എളപ്പക്കടി ഇണ്ടാക്കും ഇപ്പ അങ്ങനെ കഴിഞ്ഞോണ്ട് ഇന്ന് പപ്പടം കൊണ്ടോയിന് സ്കൂൾ ഉണ്ടാവും കൂട്ടാനും ഉപ്പേരും കറിയും എല്ലാ ഉണ്ടാവും
ഫുഡ്ക്കെ ഉണ്ടാവല്ലോ സ്കൂളില്
ഇവിടന്ന് പറ്റാത്ത സാധനൊക്കെ സ്കൂൾന്ന് ഓക്കല്ലേ ഇശ്റ്റാ സാമ്പാർ കൂട്ടൂലനി ഇപ്പ സ്കൂള് പോയപ്പോ സാമ്പാറും ഉപ്പേരിഒക്കെ കൂട്ടും പടന്നാണേ ഉപ്പേരൊക്കെ ഇണ്ടാക്കി കൊട്ത്തേചാ ല് അങ്ങനെ കൂട്ടും ഇവിടുന്ന് ഇണ്ടാക്കി കൊടുക്കുമ്പോ ഓൽക്കതൊന്നും വാണ്ട
ആ ശരി
ഒരു സോയാബീനോ മുട്ട പൊരിച്ചതോ അല്ലെ കേങ് പൊരിച്ചതോ ഉം ഒക്കെന്താ കൊട്ത്ത് സോയാബീനല്ലാ ഇഷ്ടാ
നമ്മള് പോയ കാലത്തേനീ ഒരു ചെറുപയറും ചോറും
ചെറുപയറും മമ്പയറും ഉണ്ടാവും പക്ഷെ അന്നത്തെ ടേസ്റ്റാണ് ഷെ എപ്പളും കിട്ടുമ്പോ
ഹേ
ഇപ്പം സാമ്പാറും ഉപ്പേരിം കറിയും പപ്പടൊ പപ്പടൊക്കെ ണ്ടാവും തൈര് ചമ്മന്തി പലേതുണ്ടാവും ഇപ്പത്തെ മക്കൾക്കൊക്കെ സുഖ സുഖ ഏറിയിട്ട സുഖ ഏറിട്ട് മക്കള്
ന്റെ വല്യ മോന് സ്കൂളി പോണെ എന്തിനറിയോ മിൽ ഐസ്ക്രീം വല്യ മോന് സ്കൂളി പോണ് ഐസ്ക്രീം ചക്കമാറി എന്തൊക്കെയോ കിട്ടും എന്നത്തീറ്റ ഫ്രൂട്ട്സലാഡ്
ഏയ് അങ്ങനെക്കണ ചില ചില ദിവസം എടുക്ക് ഈ പാലൊക്കെ ഉണ്ടാണന്ന്
ഉം ഉം
എന്തെങ്കിലും വെറൈറ്റി എന്തെലിലൊക്കെ ഉണ്ടാക്കോ ഫ്യുട്സ്ട്സലാടെ
റ്റ ചെറിയെറ പോണന്ന് പറയും ഞാൻ സ്കൂൾ പോയ എനിക്കും കിട്ടും അൽമൽക്കൂ
ആഹ ഓരോ ഡേ ചിലപ്പോം കഴിച്ചല്ലോ
ആഹ അവൾക്ക് ചിലപ്പം ഇങ്ങനെ ഉണ്ടാവേണ്ടായിരുന്നു കഴിഞ്ഞ വർഷം
ഇ പാല ഇടക്ക് കിട്ടും പക്ഷെ പാല് ചിലപ്പോ ബുസ്റ്റോ മികസ്പായസം ആക്കി കൊടുക്കും
ആഹ
ചിലപ്പോ പാൽ തന്നെകുടിക്കും
ബിരിയാണി ആഴ്ചക്കഴച്ച ബിരിയാണി
ബിരിയാണി ഉണ്ടാവൂലേ ബിരിയാണി ഉണ്ടാവണ്ട് എഗ് ബിരിയാണി എങ്ങ പറഞ്ഞേക്കണ്ട് ചിക്കൻ ത് സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചിക്കൻ ബിരിയാണി ബി ബിരിയാണിയാണ് അധികം ഉണ്ടാകതെ
ആ ശക്ക വന്
അതെ ഏ അപ്പൊ കുട്ടിയ പോലത് കാര് പോവാ
നീ ഉം
ഇഷ്ട പോളെ എന്റെ മകൾക്ക് ബിരിയാണി ആയാൽ മതിയ ഇനി നാലേരം കൊടുത്താലും വെള്ളം ഇറക്കി തിന്നോളൂ
ആ ശരി
ബിരിയാണി ആയ മന്തിനോട് മനസ്സില്ലബിരിയാണി ആയാല്
ആഹ
അതെല്ലാം ഇഷ്ട ബിരിയാണി ചവർമ്മി സമോസ അങ്ങനത്തെൊക്കെ എല്ലാം ഇഷ്ട
ഉം
കല്ല ശ ഏകദേശം ബിരിയാണി ഇീ രാവിലെ വെച്ച് മോള് കൊടുത്ത തിന്നും
എനിക്ക് മന്തിനോട താല്പര്യം
തന്നെ
ബിരിയാണി നെയ്ച്ചോറും ഞാൻ തിന്നലില്ല
കയക്കൂലെ ബിരിയാണി കയക്കൂല
ഉം പിന്നരു മടുപ്പാണ് എന്തോ തിന്നാനരു.
ന്ന് കല്യാണ പൊരേലെക്കെ പോയി വെറും ചോറൊന്നല്ലെ.
വെറും ചോറ് തിന്ന് ലേ
അയിതിനാട്ട് വേ കല്യാണത്തിന് ഉച്ചക്ക് പോയാലും മുതലാവൂല ചെല്പ്പം രസംണ്ടാവും ലേ സാമ്പാർ സദ്യ മാതിരി യൊക്കെ ഉണ്ടെങ്കിലൊക്കെ.
ഉം.
ടേസ്റ്റ് ണ്ടോ
പിന്നെന്താന്നാല് എന്നാ ഒക്കെ.
ആ എന്നാൽ ഓക്കെ ശരി എന്നാൽ.